ആഹ് എന്തൊക്കെണ്ട്?
എന്തൊക്യാണവടെ മഴണ്ടപ്പോ?
ഇല്ല ഇവിടെ മധ്യായ വെയിലാ
മ്മ് ആഹ്.. ആഹ്
ഞായറാഴ്ചം ശനിയാഴ്ചൊക്കെ മധ്യായമഴെന്നു. അപ്പ ഞാ വിചാര്ച്ചു തിങ്കളാഴ്ച അവധിട്ടുന്ന് അപ്പ തി ശനി തിങ് ഞായർ തിങ്കൾ മൂന്നൂസം വീട്ടിലിരിക്കാന്നൊക്കോർ ത്തു. ഞായറാഴ്ച ശന്യാച്ചൊക്കെ ഭയങ്കര മഴയാർന്നു. ഞായറാഴ്ചത്തരി മഴ കൊറഞ്ഞു. പിന്നെ ഞായറാഴ്ച ഓറഞ്ച് അലേർട്ടായി. തിങ്കളാഴ്ചൻട്ട് അവധിം കിട്ടില്ല ഒന്നും കിട്ടീല
വ്ടാതുംല്ല അലേർട്ടൊന്നുല്ലാന്ന് തോന്ന്ന്നു. വ്ടെപഷ് പെയ്യിണ്ട്ട്ടാ ഡെയിലിരു- എത് എത്രനേരാ പെയ്യണേ. വെർതെ ഇങ്ങനെ ചാറി പെയ്യ്ണ്ട് മഴ.
ഹ് നീ ഹോസ്റ്റലാണോ നിക്കണേ?
അല്ലല്ല ഞാൻ ഹോസ്റ്റല്ലല്ല. ഞാൻ വീട്ടല് പോയി വരും. ഞാൻ ആദ്യം വേറൊരു കോളേജിലേനി. അവിടെയാമ്പക്കി ദൂരേന്. അപ്പ ഞാങ്ങനെവിചാരിച്ചിന്. ഹോസ്റ്റൽ പക്ഷ അവ്ടൊന്നും ഹോസ്റ്റലില്ല. അപ്പം ഭയങ്കര ഞാൻ ആദ്യം ചേർന്നോട്ത്ത്
ആഹ് ഞാനേ എനിക്ക് പ്ലസ്ടു കഴ്ഞ്ഞിട്ട് കോഴിക്കോട്വന്ന് പഠിക്കണംന്നാ
ഏഹ് അപ്പ പോരണ്ടി
എനിക്ക് ജില്ലേലെന്തൊറ്റു ഭയങ്കര ഇഷ്റ്റ കോഴിക്കോട് ബീച്ച് പിന്നെ ഫുഡിന് ഫുഡ്. സെറ്റപ്പ് അങ്ങനെരു
അതേതെ ഇവടെ വൈബാ. ഇവടെ എല്ലാം കിട്ടും. മ്മക്കെല്ലോം എന്താണ്?
ആഹ് പ്പം വീട്ടിലർഞ്ഞു മാർക്ക് ഇണ്ടെങ്കി നിനക്ക് ഇഷ്ടള്ളോട്ത്ത് നീ പൊയിക്കോന്ന് പറഞ്ഞു അപ്പം അവടേ അപ് പൊ നീയേത് കോളേജിലാവടെ ഗവൺമെന്റ് കോളേജിലാണോ
ആഹ് ഞാൻ ഗവൺമെന്റില ഇപ്പൊ
ഇൻക്ക്‌ കിട്ടീതാണോ നീ പൈസോടുത്ത് ചേർന്നയല്ലേ കിട്ടീതാണോ?
കിട്ടിയതാ ഗവൺമെന്റിപ്പൊ പൈസൊട്ക്കാൻ പറ്റൂല എയ്ഡഡിലേ പൈ പൈസൊടുക്കാൻ പറ്റൊള്ളൂ ഞാനാദ്യം വേറെ കോളേജില് ക്ക്യാദ്യേ ഫസ്റ്റ്കിട്ടിയത് ഗവൺമെൻ കോളേജിന‌ അതൊര് എന്താപറയാ ഗേൾസൊൺലിയാ അതിൻക്ക് വല്യതാൽ പര്യില്ലെനി ചത് കുഞ്ഞി കോളേജാ പെണ്ണ്ങ്ങള്മാത്രായിട്ടല്ല ഭയങ്കര കുഞ്ഞി കോളേജാ അപ്പൊ ഒരു വൈബ്ണ്ടാവില്ല ഒരു എന്താപറയാ കറ റ്റൊര് കോംപ്ലക്സക്കെപൊലൊരു പെട്ടി ഒരു പെട്ടിക്കൂട്
ആഹ്
അതന്നെ അത് കഴിഞ്ഞ് പിന്നെ എനിക്കടത്ത് കിട്ടിയതും ഗവൺമെന്റാ അതൊരു കുന്നിന്റെ മണ്ടേലേന്ന് അത് ഭയങ്കര പ്രശ്നാ ച്ചാല് ഏഹ് രാവിലെ ഇൻക്കി ഇന്റെ വീട്ട്ന്നന്നെ കൊറച്ച് പോവാനിണ്ട് ഒരു ഒന്നര മണിക്കൂറ് ഒന്നേ മുക്കാ മണിക്കൂറോളം എണ്ട്
അപ്പൊ ഈ കോളേജിലൊക്കെ പോയി തൊടങ്ങിയാരുന്നോ
ആഹ് ഞാൻ പോയ് തുടങ്ങി ഞാനൊരു വർഷം അവിടേ പഠിച്ചേ പിന്നെ ഞാൻ അവിടുന്ന് പിന്നെ ട്രാസ്ഫറ് വാങ്ങി ഇന്റെ വീ ട്ടിന്റവിടേക്കിള്ളതായതാ
അപ്പ ഇപ്പം ട്രാൻഫറ് വാങ്ങിപ്പ ഫസ്റ്റിയർ വീണ്ടും പഠിക്കാണോ സെക്കന്റിയ അങ്ങനെ എങ്ങനെയാര്ന്നു
നിയറിത്തന്നെ സെ ക്കന്റിയർലേക്ക് തന്നെ കേറും
ഓഹ് അങ്ങനേക്കൊക്കെ പറ്റുല്ലേ അഹാ
അങ്ങനെയാ അവള് കഴിച്ചെ അത്
നിനിക്ക് വീട്ടി വീട്ടീന്ന് പോയി പഠിക്കണം എന്നായിരുന്നോ പൊ കൊറച്ച് മാറിന്ന് പഠിക്കണന്നായിരുന്നോ
എനിക്ക് വീട്ടീന്ന് പഠിക്കണംന്നാണ് കാരണം മാറിനിന്ന് പഠിച്ചാ നല്ല പണിയ എല്ലും ഉമ്മളന്നെ ചെയ്യണ്ടേ
അവ പിന്നെ എനിക്ക് ചട
വീട്ടീന്ന് മാറിന്ന് പഠിക്കണംന്നാ
അത് കൊറച്ചയ്ന്നാ തീർന്നോളും ആദ്യ
അതെന്റെ കസിനും പറഞ്ഞു ക കസിനും പറഞ്ഞു ഈ ഹോസ്റ്റലി നി ക്കണ അത്ര ഓർക്കണോള്ളു അലക്കണെക്കെ ഓർത്ത് നോക്ക് അ അപ്പൊ നിക്ക് പിന്നെ മ മതിയാ ഒരു മാസം നിക്കൊള്ളൂ നീ അത് കഴിഞ്ഞ പിന്നെ നീ പിന്നെ ഞാൻ ഭയങ്കര മടിച്ചിയാ ഞാൻ അങ്ങനെ പണിയൊന്നും എടുക്കൂലാ
അതാണ് നമ്മക്കൊന്നാമത് പറ്റൂല എൻ എൻക്കി അതല്ല എൻക്ക്‌ അമ്മ തന്നെ ചെയ്യണം എന്ന്ച്ചാ അമ്മ അതൊന്നെടുത്തെരൊ അമ്മ ഇതൊന്നു എടു ഉത്തരവ് പറഞ്ഞ് പറഞ്ഞ് ശീലായിട്ടേ പിന്നെ ഇമ്മള് ഒറ്റക്ക് ചെയ്യാൻ പറഞ്ഞിണ്ടെങ്കില് പാട് പിന്നെനിക്ക് ഒന്നാമത് എനിക്കൊന്നാമത് ദൂരത്തേക്കും പോവാൻ വല്ല്യ താൽ ബസ്സിലിക്കാതെ ഇരി ക്കാൻ വല്ല്യ ഇഷ്ടല്ല ബസിലിരിക്കുന്ന പരിപാടിനോട് എനിക്ക് താല്പര്യം ഇല്ല ഞാൻ അതുകൊണ്ട് സ്കൂളൊക്കെ
നമ്മള് ഭയങ്കര ഓപ്പോസിറ്റിസ്റ്റാട്ടോ
യോ ഞാന് ആദ്യം സ്കൂളിലൊക്കെ ബസ്സിന്റെ ഫ്രണ്ട് ഒക്കെ പറയണ്ട് മാറ്റി കൊടുത്ത പ്ലസ് വൺ പ്ലസ് ടുന്നൊക്കെ പറഞ്ഞപ്പള് ഞാൻ പറഞ്ഞ് എനിക്ക് ബസ്സിനൊന്നും പോണ്ട ഇതാവുമ്പോ സുഖാ നടന്നു വരാ ഞാൻ നടക്കാൻ ഞാൻ എത്ര വേണേ നടക്കേത്
ഞാൻ എന്റെ ഏഹ് സ്കൂള് ഇവിടെ തൊട്ടടുത്ത് നടന്നാട്ടാ പോണേ എനി ക്കട്ടെപ്പഴും ഇവിടെ പരാതിയാ എനിക്ക് ബസ്കേറി പോണം എനിക്ക് ബസ്കേറി പോം കൊതിയാവും കൊതിയാവാന്നാ അപ്പം ഞാൻ എന്നാ ചെയ്യണേന്നറിയോ ഞാനും എന്റെ കൂട്ടുകാരിയും വീടിന്റെ അടു ടുത്തുള്ള കൂട്ടുകാരിയും ചുമ്മാ ബസ് കേറി എങ്ങോട്ടെങ്കിലും പോകും വൈന്നേരം
ആഹ് ഞങ്ങള് ആദ്യം ആദ്യം എനിക്കെണ്ടേനി സ്കൂള് ള് മിട്ക്ക് ആഹ് പത്താം ക്ലാസ് കഴിഞ്ഞ ഞാ പൂതി. ഇന്നട്ട് ഞാന്. വെറുതെ ചുറ്റി വര്ക്ക് വീട്ട്ന്ന് ചീറ്റക്കു. ഇന്നോടറി എന്തിനാ ബസ്ക്ക വെച്ചാ ഫ്രണ്ട് ഇക്ക അങ്ങനെയാണല്ലോ പോണത്. അത് കാണുമ്പോ ഒരു പൂതിയാണല്ലൊ കേറി പോവാന്.
ടൗണില് സ്കൂളിലായിരുന്നു. ഇപ്പ ഇവടെ വീടിന്റെ അടുത്ത ടൗണിലെന്യാണ് ബട്ട്‌ വീടിന്റെ തൊട്ടടുത്ത അഞ്ച് മിനിറ്റ് നട ഇക്ക ഇല്ല. അപ്പൊ ഞാൻ നമുക്ക് ഞാന് പത്തി പഠിക്കുമ്പോ എങ്ങനെയാണന്ന് വെച്ചാ നാലര ക്ലാസ് വിടും ചുമ എവടെ ഇവിടെയുള്ള എല്ലാ കടകളിലും തെണ്ടി തിരിഞ്ഞ്തെണ്ടി തിരിഞ്ഞ് ഇവിടെ വരുമ്പോ അഞ്ചു മണി അഞ്ചേകാലൊ ക്ക്യാവും. അങ്ങനെ പ്ലസ്ൺ എത്ത്യേപ്പന്നെ വീട്ടിന്ന് സ്കൂള് സ്കൂളീന്ന് വീട് ഇതെന്നാ പരിപാടിയാന്നോയിപ്പോയില് എനിക്ക് എന്നിട്ട് ഞങ്ങൾ ചുമ്മാ ബസ്കേറി അങ്ങോട്ട് പോകും എങ്ങോട്ടേലൊക്കെ പോവും. എന്നിട്ട് കട കേറും. എന്നിട്ട് വരും
അഹ് അതാണ് പാട് ഞാന് ഞാൻ ഇൻക്കങ്ങനെ വല്യ താല്പര്യംല്ല ഞാൻ എന്നിട്ടക്ക് കോളേജ് എത്തിയപ്പോ ആ കോളേജിലേക്ക് പോണ മൂന്ന് ബസ് ബസ് കേറണം എന്റെ വീട്ടിന്റെ അവിടെന്ന് ഒരു സ്ഥലത്തേക്ക് ഒരു ബസ്സ് കുഞ്ഞി ബസ്സ. ഭയങ്കര എടുക്ക അത് ചെലപ്പോ ഇണ്ടാവൂല ഇണ്ടായില്ലെങ്കി പാടാ എന്ന് വെച്ചാല് പിന്നെ ഞാന് കൊറേ നടന്നിട്ട് വേണം ഒരു ബസ് കേറി അവിടുന്ന് മാറി കേറി പിന്നിം മാറി അങ്ങെന കളിക്കണം
ഇപ്പൊ നടന്നാണ്ട് കോളേജി പോണെ
ആഹ് ഇപ്പൊ ഞാൻ അത്രല്ല ഒരു ഇതില് നടക്കണോ ഒരു ഒരു സ്ഥലം വരെ നടക്കണം. അവിട്ന്ന് പിന്നെ ബസ് ഇട്ടും. ബൈപ്പാസിന്ന് ബസ് ഇട്ടും. അത് കേറ്യ പിന്നെ രണ്ട് രണ്ട് സ്റ്റോപ്പ് ട്ടൊള്ളൂ. അതോണ്ടന്നെ സൗതാ അപ്പം. അങ്ങനെ അങ്ങനെ പോയി വെരും. അതോണ്ട് കൊഴപ്പല്ല മറ്റേ നമുക്ക് ചടപ്പറതാകുമ്പോ എന്ത ദൂരത്ത് പഠിക്കുമ്പോ എന്ത ന വീട്ട നിന്നാണ് പോണതെങ്കില് ഒരു പരിപാടിക്കും കൂടാൻ പറ്റൂല
വീട്ടിന്നാണ് പോണെ. ആഹ് ശരിയാ ശരിയാ ശരിയാ ആ സംഭവം ശെരിയാണ്
കാര്ണം എന്താ വെച്ചട്ട ണ്ടെങ്കിൽ നമ്മക്ക് ചെല്പ്പോ പരിപാടി ഇപ്പൊ ഏഴ് മണിവരെക്ക്‌ ഏഴ് മണിക്ക് തൊടങ്ങണങ്കില് നമുക്ക് ഏഴ് മണി വരെ ക്കാമ് ലല്ലൊ വിട്ട് എല്ലൊക്കെണ്ട്
ഉം ശെരി എന്റെ കസി നവിടെ കൊറ പച്ച് ദൂരെ കോളേജന്ന പുള്ളിക്കാരുടെ വീട്ടില് അഞ്ചര വരെ നിർത്തുള്ളൂ കോളേജില് അപ്പ ആറോണുമ്പോ സന്ധ്യാഷ്യാ. ന്തു ന്തും താമസിക്കുന്നന്ന് പറ്ഞ്ഞ പരിപാടിക്ക് നിർത്തൂല്ല. അക്ക് എപ്പളും എന്റെ അടുത്ത യി അവരും പറയുള്ളൂ
ആഹ് അതേപോലെ അങ്ങനെ തന്നെയാണ് ഇതൊരു എവിടിം പ്രശ്നവും ഞാൻ ആദ്യം അങ്ങനെനി. ഇൻക്ക് ഒന്നിനും. പറ്റൂലേനി ഞാൻ റ്റും പരിപാടിക്കും കൂടുല. കാര്ണം ഞാന് എറങ്ങുമ്പോത്തേക്കും അവിടെ പരിപാടി തൊടങ്ങിട്ട് ഇണ്ടാവും. അപ്പയ്ക്ക് പോരേണ്ട്യേരും അങ്ങനെയൊക്കെനി. പിന്നെ പിറ്റേ പിന്നെ ഇവിടെക്കെ മാറിയ ഞാൻ എല്ലും കഴിഞ്ഞിട്ടേ പോവുള്ളു. കാരണം അടുത്താണ് പിന്നെ ഒന്നും ഇല്ലെങ്കിൽ ഓട്ടോ വിളിച്ചെങ്കിൽ വീട്ടിൽ പോവാ മറ്റേത് അങ്ങനെയല്ലേല്ലോ ഓട്ടോ വിളിച്ച് വരായാണെങ്കില് ഞാന് അയ്യായിംുപൊക്കെ കൊടുക്കേണ്ടി നു
ആഹ്
ആഹ് വീട്ടിലെ ചെറുതാ
ആഹ് എനിക്ക് താനം കെട്ടപ്പോ തോന്നി മുത്തദാരാം
മൂത്തത് ഏട്ടന്മാരായിത് രണ്ടാൾ
രണ്ടാളു ഇണ്ടൊ
ഓഹ്
അവരൊക്കെ കല്യാണം കഴിച്ചാ
ഇല്ലല്ല കല്യാണം കഴിച്ച്ട്ടൊന്നുല്ല. ഒന്നിന് കല്യാണം കഴിക്കാനുള്ളത് ആയിക്ക്ണ ഏട്ട ന്‌ റിലേഷൻന്നായി പിന്നെ. ഇപ്പ അത് പോയി ഇനിയിപ്പം അടുത്തൊരു നോക്കണ ഇനി ഇപ്പം.
ഓ എനിക്ക്ണ്ട് നിനക്കില്ലേ
ആഹ് എനിക്ക് ആഹ് ഇണ്ട് എനിക്കറില
ഇല്ലേ
ഏഹ്
ഇല്ലാന്നാണോ ഉണ്ട്ന്നാണോ
ഇയാള് ഇല്ലന്ന് ഇങ്ങള് ഇല്യാന്ന് ഇവടെ പർണതാ ആഹ് കൊറച്ചായിപ്പൊ ഒരഞ്ചാറേഴ് വർഷായി
വറസ്
ആഹ് അഞ്ചാറേഴ് വർ ഷല്ലേയ് നാല് വർഷേയ് ഞാനൈ വെ വേറൊരിതിലായിപ്പോയി അനക്ക്ണ്ടോ
ആഹ് ഇൻക്കിണ്ട്
ഇഹ് ഹ് ഹ് എവിടെ എന്റെ പ്രായാ ഓ വീട്ട്പ്ടിച്ച്പ്പാെ വീട്ട്പ്ട് ആഹ് വീട്ട്പ്ടിച്ച്പ്പൊ വീട്ടിൽതൊക്കെച്യ്യ്ണ്ട് സെറ്റായി
ഓ എന്റെ വീട്ടിപിടിച്ചാ തീർന്നു
ഇഹ് ഹ്അങ്ങൻതെന്നെ ഞാനും വിജാരിച്ച് എനിക്ക് ഒന്നാമത് ഏട്ടന്മാരായതൊ ണ്ട് ഇത് ഭയങ്കര പ്രശ്നാവും പ്രഷ്ണം തെന്നെയേണ് ട്ടോ ഭയങ്കര സീനെന്നൈന് വിട്ച്ച ടൈമിലെക്കെ പിന്നെ അത് ന് ഇന്റെ അം ഏഹ് ഡാഡിം മമ്മിം കൊറച്ചൊരു പാവാണ് ആഹ് ഉം അമഅച് ഉം
ഏഹ് എന്റെ പ്രശ്നം വെച്ചാ എന്റെ ചേട്ട് എനിക്ക് ചേട്ടെണ്ട് എന്റെ ചേട്ടന്റെ കൂട്ടുകാരൻ കൂട്ട്കാരന്റെ കൂട്ട്കാരനാണ് ഇത് അതായത് എന്റെ ഇവന്റേം എന്റെ ചേട്ട് അതായത് പലരും കോമണാ അപ്പൊ ഞാൻ പോകുമ്പൊക്കെ ഇക്കാകാടെകൂടെ പോവുമ്പൊക്കെ ഇവൻ ഇങ്ങനെ വിളിക്കും പേര് വിളിക്കും അവന്റെ എന്നെ ഒരൂസം എന്നെ എനിക്ക് സ്കൂളിലോട്ട് ഞാൻ പ്ലസ് വണ്ണാണെങ്കി ഇവന്‍ പ്ലസ് ചങ്ങനേർന്നു പത്താം ക്ലാസ് ചെല വെറക് എട്ക്കാത്തത് വന്ന്ട്ടേ പ്ലസ്സറ് കണ്ണ് കേറ്റിയപ്പേണ് എനിക്ക് സെറ്റായേ
ഞാനും അങ്ങനെതന്നെ എന്നോട് പത്താം ക്ലാസ് ഞങ്ങള് ഒരുമിച്ച് പഠിച്ചതാ ഓ അങ്ങനെ പത്താം ക്ലാസ്ന്ന് പർണ് ഞാനും ഇഷ്ടല്ലാനെല്ല പർണ് പ്ലസ് വണ്ണ് പോയി പ്ലസ് ടു പക് തി ആയിപ്പളാണ് ഞാനാ ആഹ് ഒ കെ നോക്കഅമ്മക്ക്ന്ന
ഇപ്പന്താ എനിക്ക് കാെറച്ചൊടെ നേരത്തെ പറയാര്ന്നൂന്ന് തോന്നി
ഇഹ്ഹ്ഹ് ഞങ്ങള് ഐന് നല്ല കമ്പിനേന് ഇജ് ആദ്യേ ഇങ്ങള് ഫ്രണ്ട്സാണല്ലോ അപ്പൊ പിന്നെ നല്ല കമ്പ്നി ആയിട്ട് പോയതോണ്ട് അധികം പ്രശ്നം ഇല്ലേയിന്
ഞങ്ങളെന്നും കമ്പ്നിയെ അല്ലാര്ന്നേ ഏഹ് പുവേ പുള്ളി ഞങ്ങള് കാ മീ കാൺണത് ട്യൂഷനല് ഞാൻ പത്ത് രൂ ട്യൂഷൻ പോകും അപ്പ അങ്ങനെയാ ഇവന്റെ അനിയൻ എന്റെ ക്ലാസ്സ്ലായിരുന്നു ട്യൂഷൻല് അങ്ങനെ ഇന്നിട്ട്പ്പോ ഇങ്ങനേര്ക്ക് ഇങ്ങനെ എത്തി നില്‍ക്ക്ണ് ഉം നിങ്ങളൊരു കോളേജിലാണോ ഒരു കോളേജ് ആണോ
എടാ ഒന്നൂടെ പറ ഞാൻ കേട്ടീല
ഒര് കോളേജിലാണോ നിങ്ങള് പഠിക്ക്ണത്
അല്ലല്ലല്ലല്ലല്ല ഓൻ വേറെ കോഴ്സ് ഒക്കെട്ത്ത്പോയി ഓന് പിന്നെ ഡിഗ്രിക്ക് വെല്യ താല്‍ പര്യഇല്യാന്നർണ് ട്ട്
ആഹ്
ആഹ് അപ്പാെ ഓം വെല്യ കോഴ്സ് ഇട്ത്ത്ട്ട് അങ്ങനെ അവൻ ഗ് ഉം ഒര് ട്രെെനി ആയിട്ട് ഇപ്പ കേറീക്കാണ്
വീട്ട്ലപ്പാെ സമ്മൈച്ചാേ
ആഹ് വീട്ടിൽ സമ്മൈച്ച് വീട്ടില് പിന്നെ ഞാ ഓൻ സീരിയസ്സാണെന്ന് തോന്നിയപ്പൊ വെല്യക്ക പിന്നെ പോയി ഓന്റട്ത്ത് പോയി വർത്താനം പർണപ്പൊ ഓനും അവന്റെ വീട്ടില് പിന്നെ ആദ്യേ അറിയാ അവന് ആദ്യേ ഇഷ്ടാണ് പർണപ്പം തന്നെ പർണതുകൊണ്ട്
ആ ഇവൻ എന്റെ ഇതിലും അതെ ഇവൻ ഇവൻക്ക്‌ അനിയൻ ഉണ്ടല്ലോ എന്റെ സെയിം എന്റെ സെം പ്രായല്ലോ അപ്പൊ പുള്ളി പോയി കൊ ട്ടി ഇവന്റെ കട്ടുകാരന്മാര് അങ്ങനെപ്പ ഇങ്ങനെ വീട്ടില്‍ അറിയാം ഇപ്പൊ ഇത്താത്ത ഒക്കെ എനിക്ക് എന്തേലുമൊക്കെ പറയുമ്പോ ഇവൻ ഇവൻക്ക് ഇത്താത്തയുണ്ട് എന്നിട്ട് ഇവന്റെ ഇത്താത്ത ഇത്ത എനിക്ക് സ്നാപ്പില് ഇവൻ എന്തെലും കാണിക്കുമ്പോൾ ഉള്ള വി ഇപ്പോ എന്റെ പേര് പറഞ്ഞ് കളിയാക്കണ വീഡിയോ അങ്ങനെ ഓരോന്ന് ക്കയച്ചോണ്ടിരിക്കും ചുമ്മാ രസ അതൊക്കെ പക്ഷെ പുള്ളിക്ക് ഭയങ്കര കളിയാക്കലല്ലേ അവനിക്കുംപ്പ നാണക്കേടാവും അ ഞാൻ പറയട്ടെ നിന്റെ എന്നാ ഭാഗ്യ ഹലോ ഹലോ
ഹലോ ആഹ് ആഹ് കേക്കണ്ട അത് ഇവിടത്തെ ഒരു പൊട്ട വൈഫൈ കണക്ട് ആവണതാ നെറ്റ് ഇല്ല അല്ലെ ആഹ് അവന് പിന്നെ അനിയാ ചെറുതാ രണ്ടാം ക്ലാസ്സിലള്ളൂ അപ്പ ആഹ് അതിന് അതുകൊണ്ട് തന്നെ അതിന്റെ ഇല്ല അയിന് ഞാൻ പിന്നെ ആദ്യം ഒന്നും ഇൻസ്റ്റെലൊന്നുമില്ലയിന അപ്പോ ഓന് ഒന്നും എന്നോട് പറയാൻ ഇല്ലായിരുന്നു പിന്നെ ഇൻസ്റ്റ തുടങ്ങിയന്നെ ഫുള്ള് കുറ്റങ്ങളായി അവന്റെ കുറ്റം പറഞ്ഞ് തരും അങ്ങനെ പിന്നെ ഇന്നെ വല്യ ചേച്ചിയെന്നൊന്നും വിളിക്കുന്നില്ല ഈ അതിന്റെ പേരെ വിളിക്കോള്ളൂ പേര് ആഹ് കമ്പിനിയാ ഞാ ഓന്റെ അമ്മനെ ആഹ് അനിയനായിട്ട് കമ്പനി എനിക്ക് ഒന്നാമത് അനിയന്മാരെ ഭയങ്കര ഇഷ്ടം എനിക്കനിയനില്ലേ ന്റെ ഫ്രണ്ട്സ്കള അനിയനെക്കെ അതെ അതക്കെ എന്റ എനിക്ക് അനിയത്തിമാരോട് താല്പര്യം ഇല്ലെ അയന്മാരോട് ഭയങ്കര തല്പര്യ
ആഹ് എനിക്ക് അനിയത്തിയുണ്ട് ചേട്ടനും ഉണ്ട്
പിന്നെ തല ഇളയതായിട്ടൊന്നും ഇല്ലാത്തോണ്ട് ഫ്രണ്ട്സോളെ അനിയൻമാരൊക്കെ ഞങ്ങള് കൊണ്ട്നടക്കേനി അപ്പൊ ഇവനാണ് ഇതാണ് കുരത്തക്കേട് അവന അനിയന കുരത്തക്കേടാണെ എന്നെ എയിച്ചി എന്ന് ഒന്നും വിളിക്കൂല എന്റെ പേര് രണ് ഇപ്പതാ ഈ എട്ടാം ക്ലാസിലേക്ക് എത്തിക്കണ്
ആഹ്
ഞങ്ങള് നോക്കണ സമേത്ത് ആറിലോ അഞ്ചിലോ അങ്ങനെ എന്തെ ഇപ്പതെട്ടാം ക്ലാസിലാണ് പേരാ വിളിക്ക
ഉം അപ്പൊ നീണ്ടല്ലോ ജോലി ഇട്ടിട്ടാണ്ടോ കല്യാണം കഴി ഇങ്ങനെ അതോ ഇങ്ങനെ നോക്കുവാണോ
ജോ ജോലി കിട്ടാണ്ട് വീട്ടന്ന് എന്തായാലും സമ്മയിക്കൂല അമ്മ സംഭം എന്ത വെച്ചലുണ്ടെങ്കില് ഓനോട് സംസാരിച്ചപ്പോ ഓനുംഓനും ചെറുതാണല്ലോ ഓന് പ്രായാവണം ആഹ് ആഹ് ജോലി വേണോ ആഹ് അപ്പൊ അപ്പൊ അനക്ക് ജോലിയാവണം ഇന്ന് ഒന്നാമത് വീട്ടിൽ കെട്ടിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലെനൊ ഇപ്പോ ഓനായിട്ട് സെറ്റ് ആയത് കൊണ്ട് മാത്രം
അതൊക്കെ വീട്ടി സമ്മതിച്ചില്ലേ എന്റെയൊക്കെ ഇടക്ക് ഇടക്ക് പിടിക്കും പിടിക്കുംന്ന് വെച്ചാ അ ഇതുവരെട്ടും എന്റത് പിടിച്ചിട്ടില്ല പക്ഷെ ഒരു ദിവസം ആയപ്പോൾ ഇവൻ കോള് വിളിച്ചു വിളിച്ചു എന്റെ ഫോൺ ആണെങ്കി എന്റെ ഉമ്മീടെയിലായിപ്പോയി അറിയാണ്ട് അപ്പൊ തന്നെ എന്നിട്ട് ഇവനെ ട്രൂ കോളറിൽ ഇവന്റെ പേരെടുക്കാ ആരാന്ന് വെച്ചു അപ്പൊ എനിക്ക് മനസായി ഞാനല്ലാന്ന് അപ്പ ഇവൻ പറയ ഇവന്റ പേര് എന്നെ വിളിച്ചിട്ട് പറയട്ടോ ആഹ് ഇവനാ ഹിഷാമ ആന്നോർത്ത ഞാൻ വിളിച്ചതാന്ന് പുള്ളിയുടെ പേരങ്ങനെട്ട് കൊഴ